ഹലോ ഹെ ണീച്ച
നീച്ചാ
നീച്ച്നോള്ളോ
പിന്നെത്ത
അയീ
ഉം അവ്വല് സുബൈക്കന്നെ നീച്ചുത്തർന്ന്ട്ട്
ഒന്ന്ല്ലെങ്കി ആ വിമാനം പൊന്ത്ണ താവ്ണാക്കെ കണ്ടൂടെ
ജ് പോയാവ്ട്ന്ന് ന് ബട്ന്നയ്നിപ്പൊ ശെരിക്ക് കാണ് ണ്ല്ലേ
ന്നാടെ പോയാ കാടൊക്കെ വെട്ടി കൊട്ത്താ
നമ്മടെ ആക കാട് മൂട
ഓർപ്പ എന്തോല ഒരു ഉപകാരമാണ്
ഉ അ അങ്ങനെ കാടാക്കല വല്ിയ വല്ിയ മാ ഇും ആരങ്ങോട്ട് മുന്നിലണ്ട് ഉണ്ടായിു ടൈമക്കൂടെ കൊറെ വള്ളി എടുക്കയറി ഉ
ആ അടുക്കള പോയക്കന്താ
ക്കളയില ഓട്ടാട് ഉണ്ടാക്കുക
എനക്ക് എന്ത് ചന്താ മണം പിൊടിച്ചോ
കന്നല്ലതി കതിടുത്ത തീരുമാനമാണ്
ഓ ചർച്ചകൾക്കൂടി തോട്ടടയാണ തീരുമാനം
ഉ പത്തിരി ഇണ്ടാക്കത്തിരണം അപ്പൊ ന ത്തി വത്തിക്ക എന്നാലായിരുന്നു
ആഹ കൊഴപ്പാവില്ല
ഉം
അപ്പൊ ഒക്ക് എന്തൊക്കും പണി എടുക്കാനാവില്ല
ഉം ഇച്ചാ നങ്ങ അന്നക്കി വണിയടുക്കണ
ആ ഓ ഓല ഞാൻ ഇന്താ ഞാന വലത്ത ശട്ട
ചഡികർക്ക് വസ് അങ്ങനത്തോക്ക അ കണ്ണിട്ട നീരണില്ല
എന്ത്
കണ്ണ് തീർക്കാട്ടില്ല
ഞാൻ രാവിലെ സബ ചോന്ത എടുക്കണ്ട് ചമ്പവത്തിന്റെ പോലണ്ട്
ചുവ്ത്തൊന്നുംല്ല കണ്ണം വീളിച്ചത്തേക്കോടെ നോക്കാങ്ങ ചെയ
ആ ഈ പൂതലടിച്ച് ഇപ്പൊ തെളിഞ്ഞിട്ടോ ഇപ്പൊ കലക്കം തെളിഞ്ഞ് ഒരു കണ്ണ് മാത്രം ചോവ്ണ്ടിക്ക ആഹ് ഇന്നാളത്തെ മറ്റേ പരിപാടിണ്ട്
ഉം അ കണ്ണിന്റെ സൂക്കടാട്ടോ അവ് അതിന് തിരൂ വീട്ടി ന്റെ നാത്തു ന്റെ നാ എളച്ചിക്ക് കിട്ടി ഉണ്ടായിരിന്നില്ലേ
ആഹ്
മേരുന്നൊക്കെ കുടിച്ച മാറിട്ടോ റെഡി ആയിക്കണോളത്ത് പിന്നെ ഇണ്ടായി കേട്ടില്ല
കൊറേ കാലണ്ട്
ആഹ് എന്റെ നാത്തൂന്റെ കുട്ടിക്ക് അതേപോലെ ഉണ്ടായിട്ട് ഓ തിരുമ്പു പറഞ്ഞു നല്ലോണം
ചൊറിയോ
ആഹ് അതോൻ തിരുമ്പി തിരുമ്പി തിരുമ്പി കണ്ണിന്റെ കാഴ്ചേൽ സ്ക്രാച്ച് വീണിപ്പോ
ഉം
പോയി കാണിച്ചോക്കാൻ ആഹ് പോയി കാണ ചോദിക്കണ്ട്യല്ല അല്ലാതിന്നേ എത്തില്ല കണ്ണു മാത്രേ സരിക്കോള്ളള്ളൂ
ഓ അയ്ൻ്റെ ഇണ്ട്ന്ന് പറഞ്ഞല്ലോ അല്ലാതെന്ത് ചെയ്യും.
അയിണ്ട് കാരണം എല്ലാരും കാണണ്ടല്ലോ മെസേജയക്കാനും വിളിച്ചാനൊക്കെ അത് കണ്ണൊർക്കാൻ കഴഞ്ഞുന്നില്ല അത് വെറൊന്തൊ കൊണ്ടുത്തരാ
ആ കൊഴക്കട ഒറങ്ങി പൂതലടിച്ചിട്ട് കണ്ണൊറ-
ഹാ
എങ്ങനെ ഇണ്ടായിരുന്നു ഒറക്കം താത്താന്റെ വീട്ടിൽ
സർ
ഉം രാവിലെ നേരത്തെ ഇണീച്ച് ഒള്ളതൊന്നും ഇല്ലല്ലോല്ലെ പറഞ്ഞാലല്ലെ
എഹ് ഒരു ദിവസം കെടന്നൊറങ്ങണം
ഏ രാത്രി ഡ്യൂട്ടി ഉണ്ടായിര്ന്ന?
രാത്രി ഡ്യൂട്ടി ഒന്നുല്ല ഓൻ വന്നീല്ലേ ഓവന്ന രാത്രിട്യൂട്ടി ഇല്ലല്ലോപ്പൊ അന്റെമ്മ ആയിരത്തലൂടി
ആ
ആ ത്തൂപണി
കിച്ചൺ ഡൂണ്ടണ്ട്
മമ്മി പോയൊ
ഓ ഇതന്നൊല്ല
ഉ മൊത്തണ്ടാക്കി
പുട്ടും കടല
ആ പുട്ട് ത ത തങ്ങ വ പ പാട്ടില്ല പെട്ടെന്ന് ചായ പെട്ടെന്ന്ന്ന് വിട്ടോട്ടായി
പുട്ടും കടല കാജാമ്പേടി പുട്ടും കടല കാജാബീഡി
ന്തട്ട
ചെറുതായിട്ട് കരിഞ്ഞുന്ന്ട്ടെ കരി പിഞ്ഞാ
ആര് പുട്ടോ ആ ആ പുുട്ടു വര കറിയാണ്
ന എന്താ കാര്യം ഇവിടെ
ആ കു പട്ട കരിയല്ല അടിത്ത കാര് ചട്ടിയ കയം
ഉ ഉം പുട്ടും കരിയും ചർണി കരില്ലല്ലോ ആ അത് അതുവരെ കരി
അ
ആഹ് അന്തല്ല തൊന്റെ കാര് ബ
പാത്രത്തില വെള്ളം വ പറ്റി പറ്റി പറ്റി അത് ചൂടായി എന്റയും പുട്ടുമ്പതട്ടി പുട്ടിന്റെ പിന്നടി
തേങ്ങ ചുവപ്പ് കളറാവോ
ചോപ്പല്ല കരിഞ്ഞ്
ഇക്കടീന്റെ ഇവിടെ മുന്നത്ത് ഇവിടെ കഷണ്ടായി
നല്ലോ വരണ്ടതാണ്
പിന്നെ
അപ്പത്തിന്റെ ഒരു ഭാഗം കരിഞ്ഞീനന്നേ കരിഞ്ഞീപറഞ്ഞ ആ നല്ലോ വെന്തതാണ്
ആ ആ ആ
അച്ചേക്ക് പുട്ടുവെല്ലോം ഓ വേന്ത് ഇല്ല കടല
ഉം അതല്ലോ അതുകൊണ്ട് സുഖായിട്ട് തിന്നല്ലോ
ഉം ഉള്ള കിട്ടാലും അരിഞ്ഞു വക്കൂ വേകാനാണോ വച്ചോ മൂ പിന്നെ പിന്നെപിന്നെ പിന്നെമ
നോ ഒന്നതിൽ ഇപ്പോളോ നീച്ച് ടി വി ഓൺയ്തു
ഉം അവിടെ ചേറാ കുട്ടികളുണ്ടോ
ആ സിറ്റിയില്ലേ അവിടെ സി
സിറ്റിയോ ആ താ
ചിത്തിയില്ലോ എന്റെ അല്ലൂന്റെ ഒപ്പം ള്ളെ ഓള് ണ്ട്
ചെറിയാത്താന്റെ കുട്ടി അല്ലേ
ആ അവിടന്നല്ലേ ഞാന്
ആ ആത്താന്റെ വീടാലെ കൊണ്ടോട്ടി അപ്പൊ ഏ പ്പം വൽ തോ
വൽത് ഒയു കൂര്കിശ്ശേരിന്നെ
അപ്പടി
ഓൽക്ക് നാലു കുട്ടിയോളാ
ഇപ്പ തന്നെ ഇപ്പൊ ടെക്നിക് പിടി
ആ ഓള ചെർത് എന്റെ ആഴ്ചൂന്റെ ഒപ്പം ഉള്ളതാ പത്തീസത്തെ വ്യത്യാസം ഞങ്ങളെ ഒരീസം ഒരു മാസം ഒപ്പയി പ്രസവിച്ചകിടന്നില്ലേ
ആഹ് ജോറിണം ഓർമ്മണ്ട്
ഉ ഉ ഓള വലുത് ഞാനും മൂന്നര വയസിന് മാറ്റള്ളൂ ആ ഗൾഫിൽന്ന് വന്നല്ലേ
ഉം
അതാണോളവിന്റെ വലുതിന്റെ വലുത് ഉം ഹെഡ്സെറ്റും ബാഗും
ഉം
ഉം പിന്നെ രണ്ടാമത്തെതവടക്ക് മുറി
ഉം എത്ര ആളാവത്ത
മൂന്നേട്ടത്തികള്
അല്ല ഏട്ടത്തെ വല്ല
ഉം ബക്ക്‌രണ്ടെണ്ണം വലുതിനി നാല് എണ്ണ രണ്ടാമത്തേതിന് രണ്ട് ഇവൾക്കും രണ്ടെണ്ണം വലിയ മാത്രം നാലെണ്ണം ഉള്ളൂ ബാക്കി എല്ലാവർക്കും ഞങ്ങളോട് രണ്ടെണ്ണം ഉം ഞാൻ ഭേദിക്കും
ബ്രേക്ക് പൊട്ടിക്കാൻ പോണെ ആണ്
ഇൻശാ അള്ളാ
അത് രണ്ടെണ്ണം വെച്ച് പൊ
ഇശാ
ങ്ങടെ പർച്ചേസിങ് നടത്തി ചെറുതായിട്ട് ചാവാനങ്ങാള് വേതിപ്പിച്ച
സറ്റെ കവിടെ കാശന്റെനട
അത് എനിക്കും വേറണ്ടന്ന തീരാാറുണ്ട്
മ ക കേയറല്ല ഒരു ഫെയ്ഡ് മാർും അത്ര ചേർന്ന അതായില് കോമഡി
അത് മറ്റേ താര ഉണ്ട ക്ക
ഇന്താ മാനുവിന്റെ എല്ലാം പാടുണ്ട് അന്റെരുും ഉണ്ട് അവിടെ ഇവിടെൊക്കെ വര ഉ പക്ഷപ്പോ കുറഞ്ഞ ട്ടോ കണ്ട നാലോ ആ വേണ്ടായിന്ന് ഇപ്പ പറഞ്ഞാണ്
ഇത് എന്താ മറ്റേ ചില ധാരണ ഉണ്ടാവും വട്ടത്തില് വട്ടത്തില്
ഉ ആ അപ്പ എന്നാലും റീല് കണ്ട അതില് പറയണ്ട് വട്ടത്തില് മുടി പോ പോകണ്ട് റോങ്ങ് അ പച്ചക്കെ എ എറ്റവും പോണത്
ആ ഓരോരുത്തർക്കും ഓരോ മോഡല് പോക്കും എക്ക അങ്ങനത്തെക്ക
ഉ അത്തോ
എന്താലും പോയി പോയി മ ഓടയാണല്ലോ ഒടങ്ങിത്്
ഉ
അളവാ അങ്ങട്ട് പോയിലെ വിര്ന്ന് വിര്ന്ന്ക്കാൻ പോയിലെ ആ ഇപ്പപ്പ ഇണ്ട് ചീത്ത പറിണ് ഏ മുട്ടിയൊക്കെ കണ്ട്ലെ പൊയ്ക്ക്ണ് മൊട്ടയിക്ക്ണ് അ ഞാന ഇത് മറ്റേ ഇതാക്കിട്ട് എ ലയർ കട്ടതിട്ട് അടിക്ക് കട്ടില്ലാതെ വരും തീരേ കട്ടില്ലാതെ മേലെ കട്ടിണ്ടാവു അടിക്ക് കട്ടില്ലാതെ വരും അപ്പപ്പിന്നെ മുടിഫുൾ പോയത അതാ കണ്ടില്ല ആഹ മുടിയണ്ടില്ലേ തീരെ ഓ നോക്കൂല എല്ലാർക്കും അവിടെ മുടിയാ അവ അവിടെ നല്ല മുടി എല്ലാർക്കും നല്ല മുടിയ നിനിക്കും ഉണ്ടായെന നല്ല ഉണ്ടായെ ന നോക്കൂല മുടിൻ കോല കണ്ടിലൊക്ക കറക് പിന്നെ എന്റെ അന്റെടെ എന്റെ ആരില ഒന്ന് പറഞ്ഞാലും അല ഇത്തല കൂടുന്ന ന്നായിരി എന്തേലന്ന് കേട്ടാ പിന്നെ ബാക്കിലല്ലയുള്ളരെ ശുറിച്ചോളല്ലോ സെർച്ചചൊള്ളൂവല്ലോ അവണെങ്ക എല്ലാരും ഉണ്ടായയും ചെയ്ത്
എന്നായിക്കോട്ട് ചായകുടിച്ചോട്ടെ എന്ന ചായ കുടിച്ചോട്ടേ
ആ ആയിക്കോട്ടെഞ്ഞ്. ഉം. പല്ലേച്ചാളാ
ഉം ആലോയ്ച്ചട്ടെ.